ഹലോ
കേൾക്കണ്ടോ
ആഹ് കേക്കുന്നുണ്ട് കുട്ടികളെ ഇഷ്ടമാണോ?
ആഹ് കുട്ടികളെ ആർക്കാ ഇഷ്ടില്ലാത്തത്
എത്ര കുട്ടി കുട്ടികള് വേണം എന്നായിരുന്നു ആഗ്രഹം
എനിക്ക് എന്താ പറയാ എനിക്ക് കൊറെ കഴിഞ്ഞിട്ടമ്മ ഇണ്ടായത് അപ്പൊ ഇനിപ്പോ എത്ര ഇണ്ടായാലും കൊഴപ്പില്ല
സെയിം സെയിം സെയിം എനിക്ക് എട്ട് വർഷത്തിന് ശേഷമാണ് ഒരു കുഞ്ഞിനെ കിട്ടിയത് അപ്പൊ അത്രയും നമ്മൾ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് ട്ട് പിന്ന ആഗ്രഹോണ്ട് കൊറെ മക്കൾ വേണ എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും നമ്മടെ പ്രാരാബ്ദവും കാരണം പിന്നീട് ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തി ക്കാന്ള്ള സമയം കിട്ടിയിട്ടില്ല ആഗ്രഹുണ്ട് ഒരു രണ്ടുപേരും കൂടി വേണമെന്നൊക്കെ ഇണ്ട് പിന്നെ ഇപ്പ ഇനിയിപ്പൊ ഏജ്
എത്ര കുട്ടികളണ്ട് അപ്പ ഇപ്പൊ
എനിക്ക് രണ്ട് മക്കള്ണ്ട്ട്ടോ എനിക്ക് ട്ടാണ് കുട്ടികള് ഇണ്ടായത് എനിക്ക് ഇണ്ടാവ ഇണ്ടായ്ട്ടുണ്ട് ര വയറ്റില്ണ്ടാവും പക്ഷേ ക്ക്‌ അബോഷനായി പോവായിരുന്നു അപ്പോ ഇൻക്ക് മൂന്നെണ്ണം അങ്ങനെ അബോഷനായി പോയിട്ട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച്ട്ട് എനിക്കൊരു മോളെ കി ട്ടി ആദ്യം പിന്നെ ഞാൻ ആ തന്നെ രണ്ടു വയസാ തെകയുന്നെന് മുന്നേ ഒരു മോനേം കിട്ടി
എനിക്കൊരു മോളാണ് ട്ടാ അവക്കിപ്പ അഞ്ച് അഞ്ചര വയസ്സായി
അല്ലേ ഞാന് ഞങ്ങള് കൊറെ സാമ്പത്തികം ഒന്നും നോക്കിട്ടില്ലേ പിന്നെ നമ്മള് ദൈവം തരു ഇപ്പം നമ്മള് മക്കളല്ലേ തന്നിട്ടുണ്ടെങ്കി പിന്നെ ദൈവം എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും കുട്ടികളെ വളർ
അല്ല എനിക്ക് ആകാന്ള്ള അല്ല എനിക്ക് ആകാന്ള്ള ബുദ്ധിമുട്ട് ഉണ്ട്ട്ടോ എനിക്ക് പീ സിയോടിയക്കെ ഇണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആകാണ്ട് ആകാം കൊറേ പ്രശ്നങ്ങള്ണ്ടായിരുന്നു അങ്ങ ആയതാര്ന്ന് ട്രീറ്റ്മെന്റ് ചെയ്താണ് പ്രഗ്നന്റ് ആയ പക്ഷെ അഴിന് മുമ്പ് ഒരു പ്രാവശ്യം കാരിങ്ങ് ആയിട്ട്ണ്ടായിരുന്നു അത് കല്യാണം കഴിഞ് എടക്കായാന്നെര്ന്നുതോന്നുണു അത് അറിയാണ്ടന്നെ ഇങ്ങനെ പോയി അത് കഴിഞ് എട്ട് വർഷം എട്ടാമത്തെ വെഡി്ങ് ആനിവേയ്സറിയും കഴി ഴിഞ് പത്ത് ദിവസം കഴിഞ്ഞപ്പോഴ ഞാൻ പ്രസവിക്ക്‌ണത് അപ്പൊ ഭയങ്കരമായിട്ടും എന്ത് ആഗ്രഹിച്ച് കിട്ടിയതാ
അതിനിപ്പോ എത്ര വേദന സഹിച്ചിട്ടായാലും നമുക്ക് അതൊരു വേദനായിട്ട് തോന്നില്ല ലെ ഞാനിത് എന്റെ മോക്ക് ഞാന് എനിക് ഇത്ങ്ങനെ മൂന്നെണ്ണം ഇ ണ്ടായി പോയതൊണ്ട് എനിക്ക് ഇങ്ങനെ ഡെയിലി സൂചി അടിക്കുവായിരുന്നു രണ്ട് നേരം രാവിലെയും
ആ ആ ആ
ഒമ്പത് മാസം വെച്ചിട്ട് നമ്മള് സ്ലിന്റെ ചെറിയ സൂചില്ലേ അത് വെച്ചിട്ട് വേറരു മരുന്ന് അതേപോലെ നമു നേര്ത്തെ പ്രസവം ഇല്ലാതിരിക്കാനൊക്കെ വേണ്ടിട്ട് ട്ട് ഒമ്പത് മാസം സൂചിയൊക്ക അടിച്ചടിച്ച് എന്റെ കാലൊക്കെ ഒരു വി തായിരുന്നു പക്ഷെ എനിക്ക് ന്നാലും എന്റെ മോള കിട്ടിയല്ലോ അപ്പോ അതന്നെ എനിക്ക് ഭയങ്കര ഒരു അനക്ക് വേദന അതൊരു വേ ദനണ്ടാഹ് നമുക്ക്
അല്ലാ അത്രയും സഹിച്ചത് അത്ര സഹിച്ചത് നമ്മ മറന്നു പൊവും ആ ഒരു കുഞ്ഞിന്റെ മൂവ്മെന്റില് നമ്മളെല്ലാം മറന്നോവും
ആതിന് ഞാനങ്ങനെ വിചാരിച്ച്ണ് ഇത്രയും വേ സഹിച്ചിട്ടിപ്പോ ഒരാളെ കിട്ടിയല്ലോ അപ്പൊ ന്ന് അയാളെ കാര്യങ്ങള് കയ്യട്ടേ ഞ്ഞിപ്പ അടുത്തതിന് ഇങ്ങനെയാണെങ്കില് കുറച്ച് മതിട്ട ച് കയ്ഞ്ഞിട്ട് മതിന്നക്കെ വിചാരിചീന്നു പക്ഷെ രണ്ടാമത്തെ തന്നപ്പോ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല്യ മോനെ തന്ന അപ്പൊ ഒരു കൊഴപ്പുണ്ടാ
ദൈവം ആ അല്ല നമ്മക്ക് ദൈവ എത്രമ കർത്താവ് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് വരും അതിപ്പോ എങ്ങനെയാണെങ്കിലും വരും പിന്നെ എനിക്ക് ആകള്ള ബുദ്ധിമുട്ട് ട്ടാണ് ഞൻപിന്നോർത്ത് സാമ്പത്തികൊന്നും നോക്കിട്ട് കാര്യമില്ല വന്നെങ്കി വരട്ടെ പക്ഷേ അങ്ങനെ വന്നില്ല പിനിയിപ്പ എനിക്കിപ്പ മുപ്പത്തിമൂന്ന് വയസായി ഇനിയിപ്പ ഞാനങ്ങനെ നോക്കല്ലോ നമുക്ക് ഐജ്ജ് കൂടെ ഒരു പ്രശ്നൊള്ള
നമ്മൾ എഴ് എയ്ജ്ള്ളവരൊക്കെ പ്രസവിക്കുന്നുണ്ടല്ലോ പ്പൊ അത്പ്പോ ഇപ്പഴത്തെ കാലത്ത് അതൊന്നും ബുദ്ധിമുട്ടലന്നെ പിന്നെ നമുക്ക് ഇവിടെ ഒരു അൽവാസി ത്താത്തണ്ട് ട്ടോ താത്തക്കൊരു മോനായിരുന്നു അപ്പൊ അത് ഇരുവത്തൊന്ന് വയസ്സായപ്പോ ആ മോൻ ഇരുപത്തൊന്ന് വയസ്സായപ്പോ താത്ത വീണ്ടും എഹ് ഗർഭിണിയായി അപ്പം അ താത്താക്ക പ്പ എത്ര വയസ്സുണ്ടാവും ഒരു ത്താറ് വയസ്സിലൊക്കെയാണ് അപ്പൊ ചെറിയൊരു എന്റെ മോളെ കൂടെയള്ളരു മോളുണ്ട് പ്പോ അവർക്ക്
അപ്പൊ ത് കഴിഞ്ഞിട്ട് നമുക്ക് യ്ജ് ഒന്നും ഇപ്പോ ഒരു പ്രശ്നം അല്ല നമുക്ക് അതിനിപ്പോ ള്ള ഏ ആശുപത്രിയിലൊക്കെ ആണെങ്കിലൊക്കെ ഒരുപാട് സംവിധാനങ്ങ
പണ്ടത്തെ പോലല്ലല്ലേ പണ്ട് അധികല്ല എല്ലാവരും വീട്ടില് പ്രസവിക്കഅങ്ങനത്തെ വീട്ടില് പ്രസവിക്കുന്നത കൊണ്ട് തന്നെ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ണ്ടാവും
അല്ലെ പണ്ട് ഒരു വീട്ടില് ത്ര മക്കളാ എട്ട് പത്ത് മക്കള് വരെയുള്ളവരില്ലേ
ഇണ്ട് അതാണ് അപ്പൊ നമ്മളെ മാതി അവരിപ്പോ അവരെ ആരോഗ്യത്തിനെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ലല്ലോ നമ്മളിപ്പോ നമുക്ക് കൊറച്ച് വയസായിന് നമ്മള കൊണ്ട് വെയ്യ നമ്മൾ ആരക്കും നോക്കണം എന്നുള്ളരു ചിന്തായി നമ്മ
പക്ഷെ അവര് മക്കള് അവർക്ക് ഒരുര ഒരു വയസ് തുപോലും ആയിട്ടുണ്ടാവില്ല അപ്പോഴത്തിന് അടുത്തത് വാട് ഗർഭിണി ആയിട്ടുണ്ടാവും അങ്ങനെയൊക്കെല്ലേ ആ പണ്ടത്തെ നമ്മള് നമ്മളെ ഞാനൊക്കെ എന്റെ വീട്ടിലൊക്കെ നോക്കണെങ്കില് ഞങ്ങള് താത്തമാര് അനിയന്മാരൊക്കെ ആകെ രണ്ട വയസ്സിന് ഒന്നര വയസ്സന്റെക്കെ വ്യത്യാസൊള്ളു
ആഹ് ആഹ്
ഉം
ഞങ്ങള് ഇവിടെ ഇന്റെ അമ്മാമ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്റൊ അമ്മാമ്മ എന്താ അമ്മാമ്മടെ മൂത്ത മകനെ പ്രസവിച്ചു കെടക്കുമ്പോ അമ്മാമേട അമ്മ അതായത് ഉമ്മയുടെ ഉമ്മ ആ ഇങ്ങനെ പ്രസവിച്ചു കിടക്കണെന്ന് അപ്പാ അമ്മയും മോളും ഒരുമിച്ച പ്ര സേച്ച് കിടക്കണേ
ആഹ് അങ്ങനെയുണ്ട് ഞങ്ങള അടുത്തൊക്കെ ഉണ്ട്ട്ടാ ഞങ്ങള അടുത്ത് ഇങ്ങനെ നമ്മള്
അപ്പ അമ്മമ്മടെ ഇളയെ ഇളയ ആങ്ങള അമ്മ ഏ അമ്മ എന്റെ അമ്മാമെടേ മൂത്ത മോനേലും എളേതാ
ആഹ് ആ അങ്ങനെണ്ട് ഇപ്പൊ നമുക്ക് ആ അതെ ആ ഇപ്പ ഇല്ല ഇപ്പ അവ നമ്മള് രണ്ട് കുട്ടികളായി ആയാ തന്നെ ഒരുവിധ ആൾക്കാരൊക്കെ നിർത്തുന്നുണ്ട് മറ്റേ പണ്ടൊക്കെയണെന്ന് പർഞ്ഞ നമുക്ക് ഇ കൊറെ പെൺകുട്ടികളണെങ്കിൽ ഒരാൺ കുട്ടി വേണം നല്ലവെയ്റ്റ് ഇപ്പൊ പെൺകുട്ടിയലും വേണ്ടില്ല കുട്ടികളുണ്ടല്ലോ അത് പറഞ്ഞിട്ട് അവര് നിർത്തും
അതെ ആണായാലും പെണ്ണായാ ലും എല്ലാം കണ് നമ്മളെന്താ ആഗ്രഹിക്കണ ഒരാ രോഗ്യമുള്ള ഒരു കുഞ്ഞ് ഒരു കുറവ ഇില്ലാത്ത കുഞ്ഞ് ആ അങ്ങനെയല്ലേ ആഗ്രഹിക്കോളൂ അതിലിപ്പ ആണായാലും പെണ്ണായാലും എന്ത് ഞങ്ങളിപ്പ ഞങ്ങള് മൂന്ന് പെൺമക്കളാ ഞൻ എനി എക്ക് രണ്ടാ നിയതി മാരാ ഞങ്ങ പെമ്മക്കളായിട്ടാ വളന്നേക്കത് ആ മക്കള ഇല്ല എന്റെ അപ്പു ഭയങ്കര സങ്കടം വരുന്നു എന്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ചൊളന്നിയതി പ്രസവി- എന്റെ അമ്മ അവിടെ ക്കെടക്കുമ്പ അടുത്ത് ഏതോ ഒരു പെണ്ണ് ങ്ങനെ എന്തോ പറ്റിട്ട് പ്രസവി ഗർഭിണിയായി. എന്നിട്ട് അവരാ ആ കുഞ്ഞിനെ കൊടുക്കാൻ പോ അപ്പൊ എന്റ അപ്പം പോയിട്ട് അമ്മേനോട് ചോദിക്കണേ നമുക്ക് ആ കുഞ്ഞിനെ എടുക്കണ എന്റെമ്മ പറഞ് പറ്റുല എനിക്ക് രു കൊച് മതി ന്ന് പറഞ്ഞു
ആഹ്
നമുക്ക് മക്കൾ ന്നപ്പോ നമുക്ക് നമ്മള് പർഥന എതണ് ഒരു കൊഴപ്പില്ലാത്ത എന്ത് മാ-
തല്ലു പിടുത്തണ്ടോ? മക്കള് തമ്മി തല്ല് പിടുത്തണ്ടോ? ഹലോ ഹലോ?